ഹലോ
ആഹ് എന്തൊക്കെ വിശേഷങ്ങൾ
ഓ നല്ല വിശേഷം എന്താവിടെ വിശേഷം
സുഖാണ് കൊഴപ്പല്ല്യ
എയ് ചായക്കെ കുടിച്ചോ
ഇല്ല ചായ കുടിച്ചിട്ടില്ല കുടിക്കട്ടെ ണ്ടാക്കി വെച്ചിക്ക്ണ്
ഏഹ് ഇന്നെന്താ കടി
ദോശയുട്ടു
എഹ് കറിന്താ
കറി കടലകറി
ഏ അത് ശരി
പിന്നെ വല്യ മോൻച്ചി ട്യൂഷ ഇന്ന് ആഹ് സ്കൂളണ്ട് മദ്രാസന്ന് ലീവല്ലേ പിന്നെ വല്ല്യ മോനക്ക് ട്യൂഷൻണ്ട് അപ്പൊ അവന് ഏഴ് മണിയാവുമ്പോൾ പോവും ഓൻ ചെയ്യുടിച്ചു പോയി
ഏ അപ്പൊങ്ങക്ക് എത്രുട്ട്യാളാ
മൂന്നാള്ണ്ട് രണ്ടാണും ഒരു പെണ്ണു ആണ്
ആഹ് ശരി പെണ്ണിനെ കല്യാണം കഴ്ച്ച്ണോ
ഇല്ലേയ് ചെറിയ കുട്ട്യാളാണ് പെ കു പെൺകുട്ടി രണ്ടാം ക്ലാസ് പഠിക്ക വല്യയ മോന് ഒ മ്പതിലും രണ്ടാമത്തത് നാലാം ക്ലാസ്സിലും ആണ്
ആഹ് ആഹ് ശരി ഇപ്പൊന്നിപ്പോ നാളെഞ്ഞി മറ്റന്നാളൊക്കെ ലീവാണല്ലോല്ലേ
നാളീം മറ്റന്നാളും ഓൽക്ക് ലീവാണ് ട്യൂഷന്ണ്ട് മറ്റോൻക്ക് വല്യോൻക്ക് ട്യൂഷന്ണ്ട്
ആഹ് ആഹ് ട്യൂഷൻ പിന്നെണ്ടാവൂലലേ പിന്നാറാഴ്ച ലീവല്ലേ ട്യൂഷനൊക്കെ
അതെ ആഹ് ഞാറാഴ്ച ലീവാ ഇനിപ്പോ എസ് എൽ സി ഒക്കാവുമ്പോ അടുത്ത വർഷം എസ് എൽ സി സി ക്കാവുബള് ഉം
ഉം
കുട്ട്യാളെങ്ങനേലും പഠിച്ച്തായാലേ ഇപ്പൊ ഈ ഫോണ്ള്ള കാരണം എന്തേലും ആയാപ്പ ഫോണ് മ്മേ പഠിക്കാൻ കൊടുത്ത ത്താല് ഓലോലോലെഴുത്തും വയനിം കഴിഞ്ഞാ ഓല് യൂട്യൂബും അതുതും കാണും
ഹതന്നെ ഫുള്ള് നോട്ടെയ്തെ നോട്ടേക്കാരം കൊട്ക്ക
ഒന്നാമതെന്താച്ചാ ഫോണ്ലെന്നെണ്ട് എല്ലാതുംണ്ട് അപ്പൊ ഞമ്മളെന്നെ നമ്മള് കാണുമ്പോ തന്നെ ഞമ്മക്ക് ഓഫാക്കാൻ തോന്നൂല അപ്പൊ പിന്നെ കുട്ടികളീം പർഞ്ഞിട്ട്
ആഹ പ്പൊപ്പിന്നെ ചെറിയ മക്കള് വരെ ഫോണ്മ്മെ കൂടീക്കല്ലേ തിന്നണെങ്കിലൊ
അന്നാന്നുള്ള വിഷയം ഇടുത്ത് പഠിച്ചാ മതി എന്നാ പിന്നെ അങ്ങനെ വല്യ ത്ണ്ടാവൂലാന്നുള്ളത്
വൂല ആഹ് ങ്ങളസ്ബന്റ് ആഹ് ങ്ങള ഹസ്ബന്റ് ന്നട്ട് നാട്ടില്ണ്ടോ
ആഹ് വിടെണ്ട്
ഏഹ് എന്താപണി
പണിപ്പോ ഗൾഫിലേയിർന്നു പ്പ വന്നിട്ട് നിർത്തി പോന്നു വന്നിട്ട് രണ്ട് മാസൊ കഴിഞ്ഞ് ഞങ്ങക്ക്‌ വടെങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട് അ ഈ റബ്ബറ് ഇണ്ട് അപ്പൊ അതിന്റെ വെട്ടി പാല്ട്ക്ക
ആഹ് ശരി ദിങ്ങളിപ്പോടെ സ്ഥലം
പിന്നെന്തൊക്കെ അയ് ഞാൻ പിന്നെപ്പറയണ്ട് പിന്നെ വേറെന്തൊക്കെ
ഹാ വേറെന്താ അങ്ങനെ പോണ് സുഖായ്ട്ട് ഞാൻന്നലെ വിളിക്കണം വിൾക്കണം വിചാര്ച്ചേനി പിന്നൊരു ചെറിയൊരു കല്യാണം പരിപാടില്ലേനി കുർച്ച് വല്യ പരിപാടി അപ്പൊ പിന്നെ അതുമ്മ പോയിട്ടി പിന്നെ വിളിക്കാൻ പറ്റീല
ആഹ്
ഉം
പിന്നെ
മക്കളൊക്കെന്നട്ടെപ്പള സ്കൂള് പോവല്
ഓല് ഒം ഒമ്പതേ കാല് ഒമ്പതരൊക്കെ ആകും ബസ്സ് വരണെങ്കി
ഉം ന്നട്ട് പിന്നെപ്പളാ വരല് സ്കൂളിട്ടയ്ഞ്ഞിട്ട് അഞ്ചു മണിയോ
അല്ലേയ് നാലുമണിയൊക്കാവുമ്പോ വരും ചെറിയോ ചെറിയ കുട്ട്യാള് നാല് മണിയാവുമ്പോ വല്ല്യോനഞ്ച് മണിക്കാവും
ആഹ് ആഹ്
അങ്ങട്ട് പോവുമ്പോന് ലൈൻ ബസില് പോവും ഇങ്ങട്ട് വരുമ്പോന്
ആഹ്
സ്കൂൾ ബസിന് പോവും പിന്നെ ആഹ് ഇവടെ വേറിം കുട്ട്യാള്ണ്ടേ
ആഹ് അപ്പൊ ഓലോപ്പം പോയിരിക്കൂല്ലേ ആഹ് അത് ഇങ്ങള് തറവാട്ടിലാണോ?
അല്ല ഞങ്ങള് വേറെ വീട്ടിലാണ്
ആഹ് ആഹ് ആഹ് ശരി ഇമ്മീം ഇപ്പൊക്കെ ഇണ്ടോ എടുത്ത്?
ഇല്ലേ ഓരൊക്കെ മരിച്ച്ക്ക്ണ്
ആഹ് ശരി ഇങ്ങള് ഇങ്ങളെ വീട്ടിലാരൊക്കെ ഇള്ളത്?
ഇബടെ ഇന്റെ വീട്ടില് ഞങ്ങള് നാല് മക്കളാണ് നാല് പെണ്ണും അല്ല അഞ്ച മക്കളാണ് നാല് പെണ്ണും, ഒരാണും ഉം ആഹ് എല്ലാര്ത്തും കഴിഞ്ക്ക്ണ്
ആഹ്
എന്തൊക്കെ കു ഇല്ല അവടെ ഇല്ല ഇവടെ ഇല്ല പ്പോ ഇപ്പ മരിച്ചി ട്ടോര് വർഷയിട്ടുള്ളൂ
ഏഹ് എന്താ ഇപ്പാക്ക് എന്താ പറ്റി
ഇപ്പാക്ക് പ്പഅറ്റാക്ക് ഇണ്ടായത് പെട്ടന്നന്നെ
ആഹ് ആഹ് ശരി
പിന്നെ എന്തൊക്കെ എന്തൊക്കെ അവിടുത്തെ എന്താ ചായക്കെ കുടിച്ചോ?
ഇല്ല്യേ ചായ കുടിച്ചിട്ടൊന്നുല്ല ഇവടെ ചായക്ക് ഇന്ന് എന്താ പൂട്ടും കടലിം ആ‌ക്കിണ്
ആഹ്
എന്നും ഒരു ദോശ ഇന്നാ ഒന്ന് മാറ്റിപിടിച്ചൊരു പുട്ടായത്
ആഹ് അത്
ക്ക ദിവസവും ദോശ തന്നെ
ഉം ഞാൻ പിന്നെന്ന് കടിക്കെ മാറ്റി മാറ്റി ഇണ്ടാക്കൊക്കെ ചെയ്യും ചെൽപ്പ ഈ റേഷ പിടിന്ന് കിട്ട്ണ അരിയെ വല്യൊരു ത്ണ്ടാവൂല ഒട്ട്ണെ തേക്കാരം ഉം
കുട്ട്യാക്ക് എന്താ ഇഷ്ടം? ആഹ് ടൂറൊക്കെ പോല്ണ്ട് ഇപ്പട്ത്ത് കോഴിക്കോടൊക്കെ പോയി വന്നിട്ടോള്ളൂ ഇനിപ്പോ ഒന്ന് ഞായറാഴ്ച വയനാട് വരെ പോണം ന്നൊക്കെ പറിണ്ട്
ആഹ് ആഹ് അതങ്ങനെ ഫേമിലി ആയിട്ടോ?
ആഹ് ഫേമിലി ആയിട്ട്
ആഹ്
എന്തെപ്പ ഇങ്ങള് പോലില്ലേ?
ഞങ്ങള് കഴിഞ്ഞ പെരുന്നാക്ക് അങ്ങനെ കൊടയ്ക്കനാല് ആ ഭാത്ത്ക്ക് അങ്ങനെ പോയിന്നു
ഏഹ് കോടയ്കനാൽക്ക് എങ്ങനെണ്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല അങ്ങട്ട്
അവടെ അങ്ങനെ യാത്ര ചെയ്യാന് കാണാന് ഇതൊന്നും വെല്ല്യോരു ഉഷാറൊന്നും ഇല്ല പക്ഷേ എന്നാലും യാ ത്രയ്യാനൊക്കെ
ആഹ് കൊറെ ഇണ്ടാവൂലേ നല്ല ലോങ്ങില്ലേ അവടെ പോവാന്?
ആഹ് ഇണ്ടെ കുട്ടികൾക്കൊക്കെ എന്താ ഇഷ്ടച്ചിട്ടാ അങ്ങനെ ഓല്ക് ഓല കളിക്കാനുള്ള ഓല് ഊഞാല അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാവൂലെ അങ്ങന് ത്തിലൊക്കെയാണ് ഇത് പിന്നെ ഓല്ക്ക് കളിക്കാനും ഇതും ത് ഇത് ഇങ്ങനെ കാണ ആഹ് സ്ഥലം കാണ ഫോട്ടട്ക്ക
വെ വേറെൊന്തുല്ലലെ
വേറന്നുല്ല ഉം ഉം ഞങ്ങളന്ന് ഏഴായിരം രൂപൊക്കെ കൊട്ത്ത് ഏഴായിരം രൂപ കൊട്ത്തിട്ടാണ് അന്ന് പൊയ്ക്ക്ണത്
ഏഹ് അയിനുള്ള ന്ന് മൊതലൊന്നുല്ലേ കാണാന്
ഇല്ലേയ് ന്നട്ട് ഞങ്ങൾ പറയിം ചെയ്തു വേറൊന്ന് ണ്ടായിരുന്നു ഞങ്ങക്ക് ഞങ്ങളെ നാട്ടിലൊന്നുണ്ടായിന്നു പാർക്ക് പാർക്ക് അവിടെ എണ്ണൂറ് എണ്ണൂറ് രൂപ കൊടുത്താലും നല്ല അടിപൊളി പാർക്ക് പാർക്കാണ് അങ്ങട്ട് പോയാ മതി അങ്ങത്തന്നെ ഞങ്ങളെ ഫാമിലിക്ക് അവിട്ത്തിം ഇവിടൊക്കെകൂടെ കുറേ പൈസക്ക് ച്ചെലവാണ് പിന്നെ ഫുഡും കാര്യങ്ങളും നിങ്ങൾ എണ്ണിമ് തും ഒക്ക ആയിട്ട്
എല്ലമ്പാടെലെ
ഇനി പോണ ഞ്ഞി ഇനി ഓയ് വൂല്ലല്ലോ ഇനിപ്പോ കുട്ട്യാളതക്കയിട്ട് പഠിക്ക്ണ് ണ്ടോ
ഏഹ് ആഹ് പഠിക്ക്ണ്ടേയ്
ഏഹ്
അല്ല ന്നിട്ട് പ്പൊ റീൽസിലൊക്കെ കാണുമ്പോ കൊടെക്കനാലൊക്കെ അടിപൊളിയ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയ്
ആഹ് ആഹ് അയിന് അങ്ങനല്ല അവ്ട്തന്നെ പല പല സ്ഥലങ്ങളുണ്ട് അത് ചെലോല് പറഞ്ഞു ഏതൊക്കെ സ്ഥലങ്ങളിൽ ത്ണ്ട് പക്ഷെ ഞങ്ങള് പോ പോയത് ഇതും വിത്യ വിത്യാസണ്ടാവു വാണെങ്കി നമ്മളിപ്പോൾ ആദ്യമായിട്ട് പോവല്ലേ ഇര്ന്നങ്ങട്ട് ചടക്കും
ആഹ് ആഹ് കൊറെ ദൂരം ണ്ടാവൂല്ലേ
ആഹ് അതെ പിന്നെ
ങ്ങനൊക്കെ ന്നട്ട് പിന്നെങ്ങള് ആഹ്
എന്താ പഠിക്ക്ണെന്താണ്
ഞാൻ ഡി എഡിന് പഠിക്ക
ആഹ്
ഉം
കുട്ട്യാള്ണ്ടോ
ഏഹ് ഇല്ല കല്യാണം കഴിഞ്ഞിട്ടില്ല
ആഹ് ആഹ് ആഹ് അല്ല ചെലെല് കല്യാണം കഴിഞ്ഞാലും കുട്ട് കുട്ട്യാള് ണ്ടെങ്കിലും പഠിക്ക്ണോല്ണ്ട് ആഹ്
ന്നട്ട് വേറെവ്ട്ക്കക്കെ ങ്ങള് ട്രിപ്പോക്കെ പോയത് ലോങ്ങ്ക്ക് ഒട്ക്കെക്ക പോയത്
പിന്നെ അങ്ങനെ ഒന്നും പോയിറ്റില്ല പിന്നെ ഞാനിങ്ങനെ ഞങ്ങൾ അയൽവാസിക്ക് ഒരു കല്യാണണ്ടായ്നു പിന്നെ അങ്ങനെ വയനാട് അവിടെക്കെ നല്ലാ ഭംഗിയല്ലേ തണുപ്പ് കാണാനൊക്കെ ല്ല ഭംഗി
ഊട്ടൊക്കെല്ലെ നല്ല രസണല്ലോ പോണത് എപ്പ പോയാലും മടുക്കാത്ത സ്ഥലാണ് ഊട്ടിയൊക്കെ
ആഹ് അതെ അതെ അവിട്ക്ക് ഞാൻ പോയിട്ടെന്നെല്ല പോണംന്നോരാഗ്രഹണ്ട്
ഏഹ് ഊട്ടിക്ക് ഇതുവരെ പോയിട്ടില്ലേ ഏഹ് നമ്മളത്ബടെ സുഖാണ് ഊട്ടിക്കൊക്കെ പോവാന് നമ്മള് കൊറെേ വട്ടം പോയത്പ്പോ അവ്ട് അവ്ട്ക്ക
ആഹ്
നമ്മളെട്ത്ത്ള്ളാവുമ്പോ ഞമ്മക്ക് പോകാൻ തോന്നൂലല്ലോ?
അതെ അതെ അതെ
ന്നാ ഒരു രസം ഇങ്ങനെ മാ പിന്നൊര് ചൂടുകാലൊക്കെണ്ടാവുമ്പോളാണ് ഞമ്മളിപ്പോ തണുക്കാ വേണ്ടിട്ട് അങ്ങട്ടൊക്കെ പോവാൻ നിക്ക അല്ലെങ്കി പിന്നെ നമ്മള് ആഹ് ഫുഡൊക്കെണ്ടാക്കും
ഉം സ്പെഷ്യലൊക്കെ എന്തേലൊക്കെ ണ്ടാക്കുവോ?
സ്പെഷ്യല് വല്ലാത്ത നോക്കലൊന്നുല്ല ന്നാലും ണ്ടാക്കും തട്ടിമുട്ടിയൊക്കെ ഫോണിലൊക്കെ നോക്കിട്ട് ഇണ്ടാക്കാറിം
പിന്നെ ആഹ് ഞാന് ഇണ്ടാക്കലൊക്കെണ്ട്
ഏഹ് ഡെസേർട്ട്ക്കെ ഇണ്ടാക്കല്ണ്ടങ്ങള്?
ഏഹ്
ഡെസേർട്ടേ സ്വീറ്റ്സൊക്കെണ്ടാക്കലുണ്ടോ ചോയ്ച്ചാ?
അതെന്താ സാധനം?
നമ്മളെ ഈ കേക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെല്ലേ?
ഇല്ല്യേ
അഹ് ശരി പുഡിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ
അതൊന്നും ഇണ്ടാക്കലൊന്നുല്ല്യ അത്ണ്ടാക്കാനെച്ചാല് നോക്കിയാലൊക്കെ മനസ്സിലാക്കിടുക്കൊ ക്കെ ചെയ്യാ ഞാന് അയ്നി പിന്നെ അയ്ന്ള്ള സാധ നങ്ങളും എല്ലാതും വാണം
അയിന് നമ്മ ചൈനഗ്രാസ്ണ്ടെങ്കിലും ചൈനാ ഗ്രാസ് മാത്രം മതി വേറെ പ്രത്യേകിച്ച് സാധനൊന്നും മാണെന്ന് തോന്ന്ണ്ല്ല്യ പിന്നെന്തേലും ഫ്രൂട്ട് അയ്ന് മിക്സ്ട്ത്തടച്ച് പാർന്നാലൊക്കെ മതി പുഡിംങ്ങ് റെഡിയാ ചൈനാഗ്രാസ മാണയിന്
ആഹ് ആഹ് അഹ്ണ്ടെങ്കി എള്പ്പാണ്ല്ലേ?
ആ അതല്ലയിന്റെ ആഹ് പാത്രൊക്കെ പിന്നമ്മള് പത്രത്തില പോയി ഞമ്മക്ക തിന്നണെങ്കി അങ്ങനൊക്കെ എങ്ങനീണ്ടാക്കാാലോ? തട്ടിമുട്ടിയൊക്കെ
ആഹ്
അങ്ങനെ ആ ചൈനാഗ്രാസർഞ്ഞാ ആ പുണ്ടിങ്ങിന്റാ ടെക്സ്ചർ കിട്ടാനാണ്ങ്ങനെ പുഡിംങ്ങ്ണ്ടാ കട്ട് നമ്മള് കട്ടെയ്യുമ്പോ നല്ല സോഫ്റ്റില് കിട്ടാ വേണ്ടിയ്ട്ടെ
ആഹ് ആഹ് പിന്നെ എപ്പളാണ് ക്ലാസൊക്കെ തൊടങ്ങല്?
ഇല്ല്യ ഇന്റെ ക്ലാസിനായിട്ടില്ല്യ ആവ്ണൊള്ളു
ആഹ്
ഉം അങ്ങനെ ഇങ്ങളെ സ്പെഷ്യലെന്താ കുക്കിംഗില്?
ഏഹ്
ഇങ്ങളെ കുക്കിങ്ല്ങ്ങളെ സ്പെഷ്യലെന്തോയിക്ക?
കുക്കിങ്ങില് അങ്ങനൊന്നുല്ല്യ കുട്ടിയൾക്കെന്തേലും ആവശ്യപ്പെട്ടാല്
ആ എന്നാലും കുട്ടിയാളെന്താ ഇങ്ങളോട് പറയല് ഭയങ്കരിഷ്ട്ടാണെന്നൊക്കെ എന്താ പറയല്
കുട്ട്യാൾക്ക്പ്പം ഫുഡ് ബിരിയാണി, നെയച്ചോറ്, ഓൽകധികഷ്ടം മന്തി
ആഹ് ഇപ്പൊ എല്ലാ മക്കക്കും അങ്ങൻ തന്നെയാണല്ലോ മന്തി മന്തി അൽഫാമ് മധൂഹൂത്തൊക്കെ ആഹ് അയിക്കോട്ടെ ആഹ് അയിക്കോട്ടെ